സ്ഥല കച്ചവടക്കാരനല്ലേ
ആഹ് ആഹ് ഇത് എവിടുന്നാ വിളിക്കണേ.
ഞങ്ങള് ഇവിടുന്ന് ഈ നമ്മെളെ പഞ്ചായത്ത്. തന്നെ ഈ പഞ്ചായത്ത് തന്നെ ഈ- തേന്മൊഴി പഞ്ചായത്ത്. അല്ലാ കേ. ക്കെ പാ അത് താമസിക്കുന്ന ആളാണ്. പിന്നെ ഞമ്മളൊരു തോട്ടം- നോക്കണ്ടെന് ചെറിയൊരു തോട്ടേ, കൃഷിയൊക്കെ.
ആഹ് നി ങ്ങക്ക്കൃഷിക്കല്ലേ നമ്മുക്ക് ഈ എടുത്ത് നമുക്ക്ടു നാലഞ്ച് തേങ്ങ വരുന്നുണ്ട്, അതില് രണ്ടെണ്ണം കൃഷി. കൃഷി പാടക്കാണ്ടലാണ്, നിങ്ങൾക്ക് ഇങ്ങനത്തെ നെല്ല് അങ്ങനത്തെ കൃഷിയാണോ. ആഹ് അങ്ങനത്തെ കൃഷിയാണല്ലേ
ആ അങ്ങനത്തെയല്ല അതായത് മൊത്തം ഓരോ പൊയ - എന്റെ സൈഡൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വാഗം വരിവാണെങ്കിൽ നമുക്ക് ഒന്നപാടും സുഖമായിരുന്നു ങ്ങൾ നെല്ല് അല്ല കേറ്റുന്നത് അതേഈ തേങ്ങകളും അതുപോലെ തെങ്ങുകളും പിന്നെ കൊറച്ച് കൊങ്ങും. അതൊക്കെയാണ് പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ചെറിയ മറ്റു ചെറിയ കൃഷിയും
ആഹ ആഹ അയിന് പറ്റിയ സ്ഥലം നമ്മടെ അടുത്ത് ഉണ്ട്. ഈ അടുത്ത് കണ്ട സ്ഥലം വരുന്നുണ്ട് നമുക്കൊരു നാലായിരം വിസ്തീർണം വരും അതില് എടുത്തു തന്നെ പുഴ വരുന്നുണ്ട് പിന്നെ നമ്മുടെ തൊടുപുഴെ സെന്ററിൽ കൂടി എടി കൂടി കണ്ട് ചാല് വരുന്നുണ്ട്, അപ്പൊ വള്ളത്തത്തിനു വലിയ. ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവൂല.
ആ അതെങ്ങനെ ഉം പൊയയിൽ നിന്ന് ഉയരത്തിലാണോ സ്ഥലം നിക്കുന്നെഅതോ ഉയരത്തിനും പുഴെന്റെ അതെ നിരപ്പിലാ.
ആഹ് അല്ല അത് മഴക്കാലമാകുമ്പോൾ നമ്മൾ അതിലേക്ക് വല്ലാതെ വെള്ളം കേറൂല പക്ഷെ വേനൽക്കാലമാകുമ്പോൾ അതിലേ വെള്ളം ഉണ്ടാവും ചെയ്യും അതിന് നടുവിൽ കൂട്ടി ഒരു ചാൽ ഉണ്ടാവുമ്പോളേ അതിന്റെ വള്ളത്തിനൊക്കെ ആ എല്ലാം ഉണ്ടാവില്ല
ആ ഉമ് അതായത് അതാ ചോദിക്ക നമ്മളിപ്പോ ഒരു തോട്ടം ഉണ്ടയി, ഇതെ മാതിരി പോയെന്റെ സൈഡില്ല്. പുഴെന്റെ ഭാഗത്തായിട്ട്, പുഴെന്റെ ഒരു സൈഡ്- ഭാഗത്തായിട്ടുണ്ടായിരുന്നു. അത് പ്രളയം വന്നപ്പോളേ മൊത്തം വെള്ളം കയറി കൃഷികളൊക്കെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ നശിച്ചു പോയി, അതാ പിന്നെ വേറെ നമ്മള്- തോട്ടം നോക്കണ്.
ആഹ് ഇല്ലല്ല ഇതു പിന്നെ ആഹ് ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം അതൊക്കെ അതിന് ഒരു അനുയോജ്യമായ ഒരു സ്ഥലാണ് മുമ്പേ ആൾക്കാര് ഞങ്ങളോട് ചോദിച്ചിരുന്നുഞങ്ങ
അവിടെ ഈ കാടും പൊന്തിയും അങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ കാടും പൊന്തിന്നും ഇല്ലല്ലോ
ഇല്ലല്ല വിജനമായ സ്ഥലാണ് നമുക്ക് കൃഷിക്ക് പറ്റിയ സ്ഥലാണ് വാണേ നെൽകൃഷിയോ അങ്ങനെന്തെങ്കിലും ചെയ്യാ അല്ലാന്ന്ണ്ടെങ്ങി തെങ്ങോ ഇങ്ങള് പറഞ്ഞ മാരി തെങ്ങോ കവുങ്ങോ എന്താച്ചാ കുയ്ച്ച്ടാ ആഹ് ആ അയ്ന് പറ്റിയ സ്ഥലം തന്നേണ്. അവ്ട്ക്ക് വയ്യും ഉണ്ട് വണ്ട്യോള് ആ പറ്റും വാണെങ്കിൽ ആ പറ്റും ആ ആഹ് അയ്‌നൊക്കെ പറ്റും അയ്നൊകൊ പറ്റ്യെ ഇതാണ്. വൈയ്ന്നെ അയ്ന്റെ ട്ത്ത് ക്കൂടിണ്ട് ആഹ് നാലായിരം വിസ്തീർണ്ണം. നിൻക്ക് എത്രേ വാണ്ടിനത്
അമ്പള് അതെന്നെ ഒരു അയ്യായിരത്തിൻ്റുള്ളിലൊക്കെ നോക്കീന്യത്.
ആ നിങ്ങക്ക് അഥവാ അയ്ലേറെ വേണെന്നുണ്ടെങ്കില് അയ്ന്റെട്ത്ത്ല്ലെ ഒരു സ്ഥലം ഞമ്മളെ പരിചയക്കരനെ സെലാണ്. അപ്പോ ഏഹ് വാണെങ്കിലമ്മക്കൊന്ന് റെഡ്യാക്ക എഹ് വാങ്ങിത്തരാ വാണെങ്കില് ഇങ്ങക്ക് ആവശ്യപ്പെടാണെങ്കില് നമക് വാങ്ങി തരാ.
ആഹ് അമ്മള് ഇതൊന്ന് നോക്കിട്ടേ ഇബട്ത്തെ കാര് ര്യങ്ങകൊൻ ചെയ്തിട്ട് ഇബടൊന്ന് കൃഷ്യേളൊക്കൊന്ന് നട്ടുപടിപ്പിച്ചിട്ടെ അമ്മ ത്തൊര് നാല് പണിക്കാര്ണ്ട് അവര് അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അവർക്ക് ഈ കൃഷിയായിട്ട് നല്ല ത്ണ്ട് ഉത്തറ് ഉത്തർപ്രദേശാരായോണ്ടെ കൃഷിയായിട്ട് നല്ല ബന്ധല്ലാൾക്കാരാണ്. അപ്പോൽക്കതിന്റെ കാര്യങ്ങളും വളടണ്ടണ്ട സമയും അത്പോലെ മറ്റെന്തൊക്കെയാണോ ഇതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആൾക്കാര് അറിയുന്നോലാണ്.
ആഹ് ആഹ്
അപ്പൊ ഇതൊക്കൊന്ന് പെട്ടെന്ന് കയ്ച്ചിട്ട് അമ്മള് പ്പൊ പിന്നെ വേറെ തോട്ടം നോക്കി ചെയ്യിട്ടാണ്.
ഓഹ് ശെരി ശെരി പിന്നെ നിങ്ങള് എവടെണ് സ്ഥലം വരുന്നത് പർഞ്ഞീന്യേ?
ഞാ വടെ ഈ തേൻന്മുഴി പഞ്ചായത്തിലേ കെഴക്ക് ഭാഗത്ത്. ഈ സ്ഥലം അയ്ന്റെട്ത്തന്നല്ലേ? ഇങ്ങള് പർഞ്ഞേ അലോ അലോ ആഹ് ആഹ് കേക്ക്ണ്ട് ഉണ്ടുണ്ട്. ഇത് കടലുണ്ടി പൊയല്ലേ അയ്ന്റെ ഒര് ചെറുന്നൂകുന്നത്.
കടലുണ്ടി പൊയല്ലേ വെള്ളിയാർ പൊയേണ്.
ആ വെള്ളിയാറല്ലേ ആ അപ്പൊ ഈ സൈഡ്ക്കാല്ലേ തെക്ക് ഭാഗ
ആഹ് ആഹ് ആ ഭാഗത്ത്ക്ക് ആണ് അപ്പൊ നമക്ക് അവടെ വള്ളത്തിന് ക്ഷാമങ്ങളൊന്നും ഉണ്ടാവൂല. പിന്നെ ഇങ്ങള്പ്പോ നിലവിൽ നാട്ടിലുണ്ടാവൂലേ?
ആഹ് ഞാണ്ട് ഞാൻ സാദാ കൃഷിയെന്നെ മെയ്ൻ പരിവാടി.
ആഹ് ഞാന് ന്നേഴും നാട്ടിലില്ല അപ്പൊ നമ്മക്ക് ഒന്ന് കണ്ട് സംസാരിക്കാനേ ഞാന് അടുത്തഞ്ഞ് ഞായറാഴ്ച നാട്ടിലേക്ക് വരുന്ന്ണ്ട് അപ്പോ അടുത്ത ഞാറാഴ്ച നിങ്ങള് നാട്ടില് അവടെ ഇണ്ടെങ്കില് നമുക്കൊന്ന് നേരിട്ട് കണ്ട് സംസാച്ചിട്ട്.
അ ആഹ് ആഹ് പിന്നെ ഇങ്ങളെര്ത്ത് ഇങ്ങനെ ഏ നമ്മക്കിപ്പ തെങ്ങ് ഇതേപോലെ തെങ്ങാളൊക്കെ ഇങ്ങനെ കൂട്ടത്തോടെ നമുക്കൊന്ന് ഇറക്കുമതി ചെയ്യാനേ
ആഹ്
അങ്ങനെ അറിയ്ണ അല്ലെങ്കിലെ
ആഹ് എന്റെ പരിചയക്കാരൻ ഒരാള്ണ്ട് ഞാനെയ് അവന്റെ ഇവ് വിവരങ്ങൾതൊക്കെ ക്കെ നിങ്ങളിലേക്ക് അയച്ചരാ അപ്പൊ ഇങ്ങള് ഒന്ന് നോക്കിട്ട്
ആഹ് അതേപോലെ ഈ കോവ്ങ്ങോളും ഇപ്പൊ പുതുതായി അന്നെ ഇത് ക്രയവിക്രയം ചെയ്യപ്പെട്ട കൗങ്ങ്തയ്യാൾ ഇണ്ടാവൂലേ? അമുക്ക് കുള്ളൻ കൗങ്ങ് അതേപോലത്തെ അങ്ങൻത്തെ
ആഹ് ഇന്റെ പരിചയക്കാരന്ണ്ട് ഇങ്ങനെ ഇതേമായി ഇങ്ങ നെ ചിയ്യ്ണ കച്ചോടം ചിയ്യ്ണ ആളാണ് ഞാൻ ഓന്റെ വിവരങ്ങളെയ് ഇങ്ങളിലേക്കയച്ച യ്ഞ്ഞ്ട്ട് ഇങ്ങള് ഓന്‌ക്ക് ഒന്ന് വിൾ ച്ചോക്ക്യാമതി ആ അവന്പ്പോ ഒറങ്ങിട്ട്ണ്ടാവൂല ഇപ്പ ഒന്ന് ഇപ്പത്തന്നെ വിളിച്ചാല് ഓന്ക് ഓനെ കി
ആഹ് അത് നിങ്ങളെ നമ്പറൊന്ന് അയച്ചന്നാളി നമുക്ക് വിളിച്ച് അത് ശര്യാ
പിന്നെങ്ങക്ക് വേറെ സ്ഥലങ്ങളെന്തേലും വാണോ? നമ്മളര്ത്ത് വേറൊരു രണ്ട് മൂന്ന് സ്ഥലങ്ങൾ വര് ന്ണ്ട്. ഒരു പറമ്പ് വര്ന്ണ്ട് അതുപോലെ തന്നെ മലയോര മേഖല ആ
ആഹ് ഈ വീട് എക്കെ നിർമ്മിക്കാനൊക്കെ പറ്റിയ സ് ഥലണ്ടോ നമ്മക്കല്ല നമ്മളൊരു കൂട്ടുകാരൻ നോക്ക്ണ്ടായ്നു ഇതേപോലെ.
ആഹ് വീടിന് പറ്റിയ സെലണ്ട് വീടിന് പറ്റിയ സെലണ്ട് ഞമ്മക്ക് ഏതാണ്ട് ക്ക് രണ്ടായിരം വിസ്തീർണം വരുന്നൊരു സ്ഥലാണ്, അത്യാശ്യം നല്ല ഗ്യാപ്പ്ണ്ട് പിന്നെ ആഹ് നിങ്ങക്ക് വീടിന് പറ്റിയരു ആഹ് ആഹ് ഏഹ് ത്ത് ജനവാസം കാര്യങ്ങളൊക്ക്ണ്ട് ങ്ങക്ക് വീട് വെക്കാൻ പറ്റിയ സ്തലക്കാരം കാരണം ഞങ്ങളയിനായിറ്റ് നോക്കിട് ക്ക്ണ സ്ഥലങ്ങളാണ് വീട് വെക്കാനായിട്ട്, ചെല സലങ്ങള് കൃഷിക്കായിട്ട്, അപ്പൊ അങ്ങൻത്തെ ഓരോ ആവശ്യത്തിന് മാത്രം പറ്റ്ണ രൂപത്തിലുള്ള സെലങ്ങളാണ് എട്ക്കല്.
അതെങ്ങനെ പ്രധാന ഈ ദേശീയപാതയുടെ അതേ
ആഹ് ഇണ്ട് ആഹ് ഇണ്ട്ണ്ട് ആഹ് വലിയൊരു വയ്യിയയിൻ്റടുത്തൂടി പോകുന്നുണ്ട്
ആഹ് ആഹ്
അപ്പൊ വൈൻ്റാര്യത്തിൽ ബുദ്ധിമുട്ടൊന്നുംണ്ടാവൂല്ല പിന്നെ എടുത്തൊരു കുറച്ചടിയിലായിട്ടൊരു പൊഴ പോവുന്നുണ്ട് അവ ത്തിന് ക്ഷാമൊന്നുംണ്ടാവൂല്ല കേറുത്തിയാലൊക്കെ പെട്ടെന്ന് വള്ളം കാണും വള്ളല്ലാത്ത വരണ്ട ഭൂമി ന്നൊല്ല. അപ്പൊ ഇങ്ങ്ക്ക് അയ്നു വോറെന്ന് ബുദ്ദിമുട്ടൊന്നുണ്ടാവൂല.
ഉം ഏഹ് കൂട്ടാരനോടും പറയ്ന പറ്റി കാര്യങ്ങള് ഇത് തി ഇത് ഏത് ഭാഗത്തായിട്ടാണ് വര്ണത് ത് ഈ തോട്ടം ഇങ്ങൾപ്പോ പറ
ആഹ് ഞാൻപ്പൊ പറഞ്ഞത്തോട്ട അയിൻ്റെ ആഹ് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാ വരുന്നത്. ആഹ് ഇതിന്റെടുത്തെന്നേണ് പടിഞ്ഞാറ് ഭാഗത്തായിട്ട്. ഇങ്ങളേതായാല് അന്ന് ഞാറാഴ്ച ഞനെന്താലുങ്ങട്ട് വര്ന്ണ്ട് ഒരു പത്ത്മണിയാവുമ്പോത്തിനങ്ങട്ട് എത്തും അപ്പോ ഇപ്പോ ഞാനിങ്ങളറിയിക്ക ഇങ്ങളെ കൂട്ടുകാരനാല്ലെ ആവശ്യം പറഞ്ഞീനി സെലം വീടൊക്കാന് അന്നാ കൂട്ടുകാരനേം ആഹ് കൂട്ടുകാരനെം കൂട്ടിട്ടന്ന് വ ന്നാമതി ന്ന
ആഹ് പിന്നെ ഇങ്ങള് പറഞ്ഞാ കൃഷിക്ന്റെ തോട്ടല്ലേ പാടം അവിടെ എങ്ങനെ വേലി അതിര് എന്തേലുണ്ടോ വേലി എന്തെലും കെട്
ആഹ് ഇണ്ട്ണ്ൾ നമ്മൾ കൃത്യമായിട്ട് അതിരൊക്കെ കെട്ടീട്ടുണ്ട് അയ്ന് അതിരൊന്നും ന്നു മാറ്ണ
ഉം ആഹ് അതെ ഞമ്മക്കെപ്പളും ചെന്നോക്കാനൊന്നും പറ്റൂലെ ഞ്ഞി ഇപ്പോ ഈ മോസ്ടാക്കൾ കൊറെ ഉണ്ടായോണ്ട്, ഈ കള്ളന്മാര് തെങ്ങും തേങ്ങിം ഇതൊക്കെ കൊണ്ടോവ്ണ ആൾ ക്കാര്ണ്ടായോണ്ടേ
ആഹ് അല്ല അത് നമ്മുക്ക് എടുത്ത് വീട് വരുന്നുണ്ട്, നമ്മള സെല്ത്തിന്റെ ചുറ്റോറം വീട് വരുന്നുണ്ടാവു പെട്ടന്നൊന്നും കള്ളമാർക്കന്നെ കട്ക്കാൻ കഴിയൂല്ല. ആൾ താമസല്ല സെലം തന്നേണ് അപ്പൊ അങ്ങൻത്തെ വല്ല്യ പ്രശ്നങ്ങളൊന്നുമുണ്ടാവൂല.
പിന്നെ കുറച്ച് ചേമ്പ് ഞമ്മക്ക് ചെയ്യാണ്ട് അത് ഞമ്മക്ക് കയ്റ്റുമതി വിദേശത്തിലെക്ക് ക്ക് അവിടെ ചേമ്പിന്നൊക്കെ നല്ല ഇതായോണ്ടേ ആവശ്യക്കാരുണ്ടായോണ്ട് നമ്മുക്ക് അതും നമ്മളിങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ നേരിട്ടാണ്ടാണ് നമ്മള് കയറ്റുമതി ചെയ്യ്ണ് നേരിട്ട്
ആഹ് ആഅ അയിന് പറ്റിയ അയിന് പ റ്റിയൊരു സെല ഉണ്ട് കാരണം എന്തെച്ചാല് തന്നെ കൊറച്ച് താഴ്ന്ന സ്ഥലം കൊറച്ച് പൊന്തിയ സ്ഥലുണ്ട് അപ്പൊ ഈ പൊന്തിയ സ്ഥല്ത്ക്ക് എന്തായാലും വള്ളം തീരെ കേറൂല മറ്റത്ക്ക് കൊറച്ച് കേറാണെങ്കിലും ഇ പൊന്ത്യ സെൽത്ക്ക് ഒരു കാരണവശാലു വള്ളം കേറൂല്ല, കാരണം അത്രേം ഉ ഉയർത്തിയാ നിക്കണത് അപ്പൊങ്ങക്ക് അവ്ടെ വാണെങ്കില് വള്ളം കേറിയ നശിക്കുന്ന കൃഷികളൊക്കെ അവിടെ ചെയ്യാൻ പറ്റും. ഔട്ക്ക് വള്ളം കേറൂലല്ലോ. അപ്പൊ നിങ്ങക്ക് അനുയോജ്യമായവ്ടെ പല കൃഷികൾ നടത്താപറ്റും. ചേമ്പ്, ചേന അങ്ങന് തോക്കെ നടത്തിയിട്ടവ്ടെ വി വ്‌പ് ഏതാണ്ട് പകുതിയോളം അങ്ങനെ ഉയർന്ന സ്ഥലാണ് വര്ണത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളിഷ്ടത്തി നനുസരിച്ച് വാണ്ട രൂപത്തിലാടെ കൃഷി ചെയ്യാൻ പറ്റും.
ആ അതിന്റെ അന അനന്തരവൻ അവിടെ ഓൽക്കും ഇതേമാരി അവിടെ ഇതേമാരി സാധനങ്ങള് ഇവിടുന്ന് ബന്ധപ്പെട്ടികാണ്ട് ഈ കൃഷി പച്ചക്കറികള് നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങോട്ട് കയറ്റ ഇറക്കുമതി അവിടെ ഇറക്കുമതി നടത്താണ് പരിപാടി അപ്പൊ അവരെന്നോടെടക്ക് ഇങ്ങനെ ചോദിക്കും ഈ ചേമ്പ് കി- കിട്ട്യാ അവിടെ കൊറേ ആവശ്യക്കാരുണ്ടായിന് അയ്ന് നല്ല വിലി വിലയുണ്ടെന്നൊക്കേണ് പറയണ
ആ ആ ഓക്കെ അപ്പൊ തീർച്ചയായട്ടും ഇത് ഈ സ്ഥലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് എല്ലാന്നുണ്ടെ ങ്ങക്ക് ആ ഇങ്ങനെ ചേമ്പ് ചേന കൃഷി ചെയ്യണം ന്ന്ണ്ടെിൽ നമ്മക്ക് ഈ സ്ഥലം വിക്കാ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഇതിന്റെട്ത്ത് ത്തേക്കാണേൽ വേറൊരു പാടം വരണ് ണ്ട്. അത് ഫുള്ള് താഴ്ന്ന്കാണ്ടാണ്. അതീക്കും വെള്ളം കേറാ- സാധ്യള്ളാണ് പൈലാകുമ്പോ നമ്മക്ക് കവുങ്ങും തെങ്ങും മാത്രേ വെക്കാൻ പറ്റയുള്ളൂ വേറെ ങ്ങൻത്തെ കൃഷികാളൊന്നും വെക്കാൻ പറ്റൂല ഇതൊക്കെ വള്ളം കേറ്യാ ചീയ്ണ സാധനങ്ങളല്ലേ
ആ ചേമ്പ ആകുമ്പോ ഞമ്മക്ക് ചാലാള് വേണ്ടി വരു
ആ ആ് എടേൽ വാണ്ട്യർല്ലേ വെള്ളം വാണ്ട്യരും വള്ളം ഓവറായി കിട്ടി നിൽക്കാനും പറ്റൂല
ആ പറ്റില്ല പാകത്തിന് ഇങ്ങനെ പോണ ഒരു ഉം
ആ അതിന് പറ്റിയ സ്ഥലം തന്നെയാണ് ഇപ്പങ്ങള് ഞാനീ പറഞ്ഞ സ്ഥലം അപ്പൊ അയ്ന് അനുയോജ്യമായ അ നിങ്ങളേതാലു ഞാൻ പറഞ്ഞ പോലെ നിങ്ങള് ഞാൻ ഞായറാഴ്ച ശനിയാഴ്ച നാട്ടിലേക്ക് എത്തും എന്നാലും ഞായറാഴ്ചാണ് ഇച്ചിപ്പോ അങ്ങണ്ട് വരാൻ കയ്യാ. അപ്പ ഞാനങ്ങട്ട് വന്നിട്ട് നമുക്കത് സംസാരിക്കാം. ങ്ങള് വരുമ്പോ കൂട്ടുകാരനിം കൂടെ കൂട്ടാ ശ്രദ്ധിക്ക
ആ കൂട്ട കൂട്ട പിന്നെ ഒരു കാര്യം പാടി പറയാനണ്ടായിനി അ നമ്മളൊ ഒരു തോട്ടം ഉണ്ടായന്ന് പറഞ്ഞില്ലേ പൊഴ സൈ പോയന്റെ ഭാഗത്തായിട്ട് കൊടു കൊടുത്തുന്ന പറഞ്ഞെ അപ്പൊ നമ്മളാ കൊടുത്ത ആൾക്ക് ചെറിയൊരു അതൃപ്തി ഉണ്ടായണ്ട് അയാൾ ഇഞ്ഞും വ കെയി കൊടുക്കാൻ ആളെ കിട്ടോ -ക്കി നടക്ക്ണ്ട്. അപ്പൊ ഇങ്ങൾക്ക് ഒന്ന് അയ്ന്റെ മധ്യസ്ഥ ഏറ്റെടുത്തിട്ടെ നിങ്ങൾക്കാരേം കച്ചവടക്കാരെ കിട്ടാണ്യേ അതൊന്ന് അറിച്ചോളി. ഇങ്ങത്തെ വാസത്ത്യനെ പറ്റീട്ട്
ആ അപ്പ ഞമ്മളെട്ത്ത് കുറെ കച്ചവടക്കാര് വരലുണ്ട്. അപ്പൊ ഞാനേ അറിയിക്കണ്ട്. ഇത് തന്നെ വിളിച്ചാൽ പോരെ ഇതിതന്നെ വിളിച്ചിട്ട് ഞാനറിയിക്കണ്ടണ്ട് ആ ഞാൻ വിളിച്ചിട്ട് അറിയി
ഉം ആ അവിടെ കൊറച്ചരു അപക ഈ വള്ളം കയറണ പ്രദേശ ആണെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് കൊയ്യാൻ പറ്റണ കൃഷിയൊക്കെ പെട്ടെന്ന് നടത്താം അപ്പൊ ആ കാര്യം പാടി നിങ്ങള് ഉണർത്താണ് നിങ്ങൾ കിട്ടാണേ അറിയിക്കണ്ടിട്ടോ. എന്നാ പിന്നെ ഞാൻ ഞായറാഴ്ച ഇങ്ങയ് നാ ട്ട് ക്കെത്തിയ വിളിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞമ്മക്ക് അപ്പ ചെയ്യാം നോക്ക ന്നാ
ഉം